കേൾക്കുന്നുണ്ടോ
ആഹ് വെൽക്കം വെൽക്കം എന്താ പണി
ഇതാ ഒന്നുല്ല ഇവിടെ വെറുതെങ്ങനെ ഇരിക്കാ
ഉം എന്താ എന്താന്ന് ഉച്ചയ്ക്ക് കഴിച്ചേ
ഇന്ന് ഉച്ചയ്ക്ക് മന്തി കഴിച്ചു
മന്തിയോ വീട്ടിലേണ്ടാക്കിയതാ
അല്ലല്ല അത് ഇന്ന് കടേന്ന് ഇന്ന് വീട്ടിൽ ഇവിടാരുല്ല ഞാൻ ഒറ്റക്കായിരുന്നു ഇന്ന് കടേന്ന് ഓഡറെയ്ത് അവിടെന്തേ
ഒറ്റക്കൊക്കെ നിക്കുവോ ഇവിടെ ചോറും മോരുകറിയും ഒറ്റയ്ക്കൊക്കെ നിക്കുവോ
അല്ലല്ല ഇപ്പ വരും അത്ന്റെ മ്മച്ചീന്റെ പ്പച്ചിക്ക് സുഖല്ല അപ്പൊ അങ്ങനെ അവര് ഹോ സ്പിറ്റലിൽ കാണാൻ പോയതാ അപ്പ ഇപ്പ വന്നൊണ്ട്ക്ക്ണ്ട് എത്താനായി
ആഹ് എന്താ സോ ഞങ്ങളിപ്പോ കഞ്ഞി വെക്കാ കുക്കറില് കഞ്ഞി വെക്കാ അടിക്കാ കുടിക്കാ
എങ്ങനെ സ്വിഗ്ഗിയും അത് ഇതൊക്കെ ക്കെ ഉള്ളോണ്ട് ഓഡറെയ്താ മതിയല്ലോ
ഞാനങ്ങനെ വല്ലപ്പോഴൊക്കെ ചെയ്യും എപ്പോഴൊന്നും ചെയ്യില്ല
ഓഹ് ഇന്നിവിടെ ചോറും ഉം ചോറും മോരുകറിയും പിന്നെ മമ്പയർ കുഞ്ഞിന് നാല് വയസ്സ്
ആ സ്കൂൾ ചേർത്തിയോ?
ആ എൽ കെ ജിയിലാ
ആ
മടിയാണ് ന്നാലും കുഴപ്പൊന്നുല്ല പോവും രണ്ടു ദിവസൊക്കെ പോയി പിന്നെ പിന്നെ - കരയോ കരയോന്നോ സ്കൂള് കാണുമ്പോ പ്രശ്നാണ്
എങ്ങനെക്കെ തള്ളി വിടന്നെ
ഏഹ് പെൺകുട്ടിയാ?
നല്ല ആങ്കുട്ടി
ഉം
എവിടേലൊക്കെ പോയിട്ടുണ്ടോ? ഇങ്ങനെ യാത്രയ്യാനൊക്കെ ഇഷ്ടാണോ?
ആയാ എനിക്ക് യാത്രയ്യാൻ നല്ല ഇഷ്ടാണ് ഞാൻതുവരെ ഒറ്റക്ക് എവിടെയും പോയിട്ടില്ല ല്ല എനിക്കൊരു ഒറ്റയ്ക്ക് പോകണംന്ന് ആഗ്രഹംണ്ട്.
ആ ഞാൻ സ്കൂട്ടി ഓട്ടിക്കും കാറ് ഓട്ടിക്കാൻ പഠിച്ചിട്ടില്ല അപ്പൊ ഇനി അതും കൂടെ ഒന്ന് പഠിച്ചിട്ട് ഒരുമിച്ച് ലൈസൻസെടുക്കാ വിചാരിച്ചു നിക്കാ
അപ്പൊ ലൈസൻസ് ഇല്ലാതെയാണോ വടണ്ടി ഓടിക്കണെ?
വണ്ടി ലൈസൻസ് ഇല്ലാതെയ ഓട്ടിക്കാ ദൂരോട്ടൊന്നും വണ്ടി ഓട്ടിച് പോവില്ല ഞാന്
പോകുമ്പോൾ ആ ക്ലാസ്സിന് പോകുമ്പോൾ വണ്ടി ടുത്തിട്ടാണ് പോ
അല്ലല്ല ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിച്ചേ
ആ ഞാന് സ്കൂട്ടി ഓടിക്കും.
ആഹ്.
കാറും ലൈസൻസ് എ ഇങ്ങനെ ഇഷ്ടം രാത്രി ക്കെ ഇങ്ങനെ പോവാ നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടന്നും പിന്നെ ആരും അങ്ങനെ രസമാണ് അങ്ങനെ ആരും വീടില്ലല്ലോ!
ആ വീടില്ല അതാണ്.
രാത്രി പോകേണ്ടാനുള്ള വലിയ പ്രശ്നം അതിലൂടാനും വെല്ല്യ താല്പര്യല്ല
ആഹ്
വണ്ടിയായിട്ടും കാറ് അറിയായിരുന്നു പക്ഷേ അന്ന് എഹ് ലൈസൻസ് എടുക്കണണ്ട് അന്ന് എന്താ പറയുക ഡിഗ്രി എക്സാം ആയിരുന്നു അതുകൊണ്ട അത് പോകാൻ പറ്റിയില്ല അതുകൊണ്ടത് അങ്ങനെ പോയി
ഇപ്പ അവിടെക്കെ കെഎസ് ആർ ടിസിൽ ഫ്രീ ആണല്ലോ ല്ലേ
ആഹ് ഇപ്പം എല്ലായിടത്തും ഫ്രീയാണ്. ആഹ് പ്രിയദർശിനി പക്ഷെ അതുകൊണ്ട് ചെറിയ ചെറിയ ഓട്ടമള്ള ആൾക്കാര് വരെ അതിനകത്ത് കേറും
ആഹ് അതുകൊണ്ട് പ്പോ പ്രൈവറ്റ് ബസിന് നഷ്ടായി
നഷ്ടം വൻ നഷ്ടം
ഉം എത്ര ആ ഇപ്പൊ അത് കൊ ഒന്നാമത് പെണ്ണുങ്ങളാണല്ലോ രാവിലെ കുറേ പണിക്ക് പോകുന്ന ആൾ ക്കാര് ബസ്സ് കേറാ ഇപ്പൊ പ്രൈവറ്റില് ഒരു പെണ്ണിനെയും കാണല്ല ഒക്കെ പ്രിയദർശിനിലാ
അല്ലെ എവിടെയെങ്കിലും ഒരു നല്ല നല്ല കാര്യങ്ങള് വരട്ടെ
ആഹ് ഒന്നാമത് എന്നും ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഇതാ സുഖം പഠിക്കാൻ പോകുന്നവർക്കൊക്കെ ആയാലും
അതെ എന്തേലും ഒക്കെ ഉണ്ടാക്കോ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ
ഏഹ് കുക്കിങ്ങോ
ആഹ്
ആഹ് എനിക്കങ്ങനെ കുക്കിങ്ങിനെ പറ്റി അധികം അറിയില്ല ഞാനങ്ങനെ ഒന്നും ഉണ്ടാക്കലില്ല ജ്യൂസൊ ക്കെ അടിക്കുംന്നല്ലാണ്ട് ഒന്നും ഉണ്ടാക്കൂല
ജ്യൂസാണ് ചോറ് കറി ഇതൊന്നും അറിയില്ല
ഇല്ല ഞാൻ ചോറ് എനിക്ക് ചോറ് വെയ്ക്കാൻ ഒന്നും അറിയില്ല
കല്യാണം കഴി കല്യാണക്കെ കഴിച്ചിട്ട് പഠിക്കാന്നു വെച്ചലാ ന്നും അയ്നൊന്നും സമയ ഉണ്ടാവൂല നമ്മള് നമ്മളുണ്ടാക്കുന്ന രസം ഇല്ലാത്ത കറിയും ചോറും ക്കെ നമ്മള് കഴിക്കെണ്ടി വരും അത്ര നല്ലത് ആദ്യം തന്നേ നല്ല രസത്തില് ണ്ടാക്കി പഠിക്കണം ആഹ് അല്ല പി അല്ല പിന്നെ അവിടെ പോയിട്ട് നമ്മുക്ക് കഴിക്കണങ്കിൽ നമ്മള ഉണ്ടാക്കണല്ലോ അതോ നമുക്ക് ആകെ സമാധാനം ഉണ്ടാവൂല നമ്മളന്തെങ്കിലുംക്കെ മുട്ട കയ്ച്ചിട്ടും മറ്റേ റൊട്ടി കഴിച്ചിട്ടും എങ്ങനോ എന്താ പറയ മുട്ട കൊണ്ട ണ്ടാക്കിയിട്ടും അങ്ങനൊക്കെ തട്ടിക്കൂട്ടാനെങ്കിലും അറിയണം
ചേച്ചിക്ക് എത്ര യസ്സായി
എനിക്ക് ഇരുപത്തൊമ്പത്
ആഹ് മുട്ടപ്പേരി ഇണ്ടാക്കും മുട്ട പൊരിക്ക അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലാണ്ട് വലുതും കറികളൊന്നും അങ്ങനെ ഇണ്ടാക്കാൻ അറിയില്ല
അറി മീ
ഒക്കെ ഇനി പഠിച്ചു വരണം
മീൻ വെക്കാനോക്കെ
ഉം അതൊന്നും ഞാൻ മീനേ തൊടൂല പൊരിച്ചത് മാത്രം കഴി ക്കും
കറിവച്ചത് ഞ്ഞ
ഉം കറിവെച്ച മീൻ ഇഷ്ടല്ല
ബീഫ് ബീഫ് പിന്നെ കഴിക്കാതിരിക്കില്ലല്ലോ
ഉം അത് കഴിക്കും ബി
അവിടെ ഈ ക മറ്റേ ഷെല്ല ഐറ്റംസ് ഒക്കെ കിട്ടോ ചെമ്മീന്
ചെമ്മീനോ
ചെമ്മീൻ കട്ക്ക എരുന്ത്
കി ഇവടെ ഇവിടെ എനിക്കറിയില്ല ഞങ്ങളി കോഴിക്കോടൊക്കെ പോ ബീച്ച് ന്നൊക്കെ അങ്ങനെ തിന്നലുണ്ട്
അഹ് അത് നല്ല നല്ല ടേസ്റ്റാണ് അത് ചെമ്മീനൊക്കെ നല്ല തേങ്ങാപ്പാൽ
ആഹ് ഇന്ന്യാ
മല്ലിചെപ്പൊക്കെയിട്ട് അരച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് പോവില്ല അത്രക്ക് ടെസ്റ്റാണ് ചെമ്മീനിലൊക്കെ നല്ല വൈറ്റമിൻസ് അടങ്ങിയതും ചിക്കനും
ചെമ്മീന്റെ ലെ ഈ മാമ്പഴ പുളിശ്ശേരി ഒക്കെ ണ്ടാക്കോ
ആഹ്
ആഹ് അത് എങ്ങനെ പണ്ടെങ്ങനെ എനിക്ക് എന്റെ ഹോസ്പിറ്റലിലുള്ള ഒരു സ് ചേച്ചിഇൻക്ക് അതിനെപ്പറ്റി പറഞ്ഞു തന്നിരുന്നു ഏഹ
മധുരക്കറിയണോ ഇഷ്ടം
ഇല്ല പക്ഷേ എനിക്കത് വലിയ ഇഷ്ടൊന്നും ഇല്ല പഷേ ഇങ്ങനെ എല്ലാരും അതിനങ്ങനെ ഭയങ്കരെ
പക്ഷേ അതങ്ങനെ ഒറ്റയ്ക്ക് അത് മാത്രമായിട്ട് ഇങ്ങനെ കഴിക്കാൻ
ആ എല്ലാരും ഇങ്ങനെ മാമ്പഴ പുളിശ്ശേരി നല്ല ടേസ്റ്റാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയലുണ്ട്.
നല്ല മധുരം മധുരം ഉണ്ടാവോ നല്ല മധുരം ഉണ്ടാവും പക്ഷേ അത് ചോലയ് ബ്രാഹ്മണന്മാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും വെജ് നമ്മള് വെറും പച്ചക്കറി മാത്രം കഴിക്കുന്ന അത് ഭയങ്കര ഇഷ്ടായിരിക്കും അവര് ചൊറില്ങ്ങനെ ഏ എന്താ പറയാ വെരും മാ മാങ്ങ അം വെറും മാങ്ങയും കട്ടതൈരും പിന്നെ ശർക്കരയും തേങ്ങക്കെ അരച്ച് ഒഴിച്ച് അതിയ്തന്നെ വെള്ളഒന്നും ഒഴിക്കാതെ അ ശർക്കരയുടെ വെള്ളത്തിൽ തന്നെ വറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അവര് ഉണ്ടാക്കണം നമ്മളൊന്നും ഉണ്ടാക്യാ ആ രീതിൽ വരില്ല നെയ്യിലൊക്കെ പിന്നത് വഴറ്റി എട് ഉം അവിടെ ഇണ്ടാക്കോ വീട്ടിലുണ്ടാക്കോ?
ഇല്ല ഇല്ല ഇവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊറച്ച് ഏജ്ഡായ ഒരു ചേച്ചി ഇണ്ട് അപ്പോ ആ ചേച്ചി ഇങ്ങനെ പുള്ളിക്കാരത്തിന്റെ ഹസ്ബന്റിന് ഭയങ്കര ഇഷ്ട്ടാഞ്ഞിട്ട് ഇതേപോലെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു ഇങ്ങനൊക്കെയാണ് ഇണ്ടാക്ക നെയ്യില് ലാസ്റ്റ് ഇതാക്കണം എന്നിട്ട് അങ്ങനെ എന്തൊക്കെ എനിക്ക് ഞാൻ മറന്നേ പോയി
അവർക്കത് ചോറിന്റെ കൂടെ കഴിക്കാൻ എനിക്ക് വല്യ ഇതായിട്ട് തോന്നില്ല പക്ഷേ നമ്മള് ഒറ്റക്ക് കഴിക്കാണെങ്കിൽ അതിങ്ങനെ കുറേ കഴിക്കണം പക്ഷേ അത് മധുരാണ് ആഹ് അവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ട്ടം നല്ല മധുരം ആണ്. എല്ലാ നല്ല ഇഷ്ടം നല്ല ഏറ്റോം ഉള്ള ഐറ്റംസ് കാരെ പക്കാ ഈ അവിടെ എന്താ പറയാ
ആണോ മീൻകറിവെക്കുന്നആ
മീൻമുളകിട്ടതെന്ന് തന്നെയാ പറയില്.
നല്ല രസമാ മറ്റേ കഷണ മീനൊക്കെല്ലേ
ആ ആ ആഹ് ചൂദാ മീൻവാങ്ങുക്കെ വെട്ടുന്നെന് ഉമ്മെച്ചി ണ്ടാക്കും ഞാൻ കൂട്ടും
ഹുഹ്
ഉമ്മച്ചീൻ്റെ ഉമ്മച്ചി നല്ലഅച്ചാറോക്കെയാണ് ഉമ്മച്ചീൻ്റെ എല്ല അറിയാം
ആ കൂട്ടേത്തിയാൾ ഇങ്ങനെ ചിലരൊക്കെ കല്യാണം കഴിച്ച് ന്നട്ട്ണ്ട് അപ്പൊ അവരൊക്കെ അങ്ങനെ ഓരോന്ന് പറയുന്ന കേക്കാം
ആ ഞമ്മള് അതല്ല നമ്മള് അതില്ല നമുക്ക് നല്ല നല്ല രസത്തില് നല്ലരു രുചിയോടെ കഴിക്കണമെങ്കിൽ നമ്മ ത് ബാക്കിയാർക്കും വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മള്തി പഠിച്ചിട്ടുണ്ടെങ്കി നമുക്ക് ന നമ്മള് ഉണ്ടാക്കി കഴിക്കിമ്പോ ഒന്നുല്ല കൊഴപ്പംതോന്നില്ലാരുന്ന് ഇത് നമ്മക്ക് ഒന്നും അറിയാതെ നമുക്ക് പോയിട്ട് പിന്നെ ഒന്നും ഉണ്ടാക്കാന്നറിയില്ല ടേസ്റ്റില് തിന്നും വേണം. അപ്പൊ പറച്ചില് നമ്മള്ന്നെ എന്തെലുമൊക്കെ പിന്നെ ചിക്കനായിട്ടും എറച്ചിയായിട്ടും മീനായിട്ടും ആ അതന്നെ
തന്നെ
തോരൻ അങ്ങനെയൊക്കെ സാധനങ്ങൾ നമ്മളൊക്കെ തന്നെ എന്നാ ഓറ്റക്ക് എ ഒറ്റക്ക് നമ്മളന്നെ ആസ്വദിക്ക അതാണ് ഏറ്റവും വലിയകാര്യംഇപ്പൊ ആരെങ്കിലും അപ്പ നമ്മളിപ്പോ കല്യാണംകഴിച്ച് വിട്ടു എന്തെലുക്കെ സാധനംണ്ടാക്കൻകാലത്ത് അമ്മേനെവിളിച്ചക്കോ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഓണമുന്നേ പഠിച്ചോ പഠിച്ചോ പഠി ച്ചോ ഇപ്പ അവിടെ ഇര്ന്നിട്ട് ഇപ്പൊ വിളിച്ച്തരുന്ന
പോയെ നമ്മക്കൊന്നും അറിയില്ലാന്ന് പറഞ്ഞാ പിന്നെ അമ്മായിമ്മ അത് ഇത്
ആഹ് അ അതാണ് അതെ ചെലേടു ത്തൊന്നും വല്ല്യ കൊഴപ്പൊന്നുല്ല
ഉം ചെലര് പക്ഷെ ഇപ്പഴ്ത്തെ കാലത്ത് പിന്നെ അത് വലൃ കൊഴപ്പില്ലാന്ന് തോന്നു
നേരം ഇല്ല്യാന്നൊള്ളൊരു ജോലിയാവും ജോലിഇല്ലേ നമ്മള് ഇപ്പോന്നുണ്ടാക്കിയ അറിയാലും കൊഴപ്പില്ല ആ ജോലിഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ അറിഞ്ഞാലും കൊഴപ്പില്ല അറിഞ്ഞില്ലേലും കൊഴപ്പില്ല യാതൊരുവിഷ്
ഓ
ഇന്നിവിടെ
പിന്നെ എന്താ അത്ശരി
ആഹ്